അയാൾക്ക് ന ഹലോ കേക്കത്തില്ലേ ആ കേൾക്കാലോ ആ ആ എന്തൊക്കെയുണ്ട് വിശേഷ ഏ
സുഖായിട്ടിരി
ഊണൊക്കെ അങ്ങനെ സുഖായിട്ട് ഇരിക്കണു ഉണൊക്കെ കഴിഞ്ഞോ
ആഹ് ഊണൊക്കെ നേരത്തെേ കഴിഞ്ഞു അവിടെ കഴിഞ്ഞോ ഫുഡ് ഭക്ഷണൊക്കെ കഴിഞ്ഞോ ആ എന്താ കറിയൊക്കെവെച്ചേ
ഇന്ന് കറി പാവയ്ക്ക തോരനും സാമ്പാറും വെച്ചു രാവിലെ ഇഡ്ലി ആയിരുന്നു
ആ കുട്ടികളൊക്കെ പോയോ ക്ലാസ്സില്
ആ കുട്ടികള് പോയി ഉച്ചയായപ്പ ഴത്തേക്കും വന്നു സ്കൂളില് നിങ്ങള് അവിടെ ആ അതെ അതെ ഫസ്റ്റ് ദിവസായ യോണ്ട് ഉച്ച ഉച്ചവരെ ഉള്ളല്ലോ
ആ ഹ
എവിടെ എങ്ങനെന്നെയല്ലേ
ആ ഇവിടെ ചെറിയ കുട്ടിയ അപ്പ ക്ലാസ്സിൽ പോയില്ല
ഇല്ല ഇല്ലാലെ ആ ആ ആ അപ്പം വഴക്കൊക്കെ ഉണ്ടോ
വഴക്ക് കൊഴപ്പ ഇല്ല
ആ അതെ അല്ലേ ആ എനിക്കൊണ്ട് ചെറുതോരണം ആ ഇപ്പൊ ഉറങ്ങിയതേയുള്ളൂ
ആ പിന്നെ ബാഗും ബാഗൊക്കെ കിട്ടിയോ ബാഗും ബു ക്കോക്കെ കിട്ടിയോ
വേടിച്ചു വേടിച്ചു ടെ ട്സ് ബുക്കും നോട്ട്ബുക്കൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുവല്ലോ
ആ ഹാ ഹാ
ബാഗ് പിന്നെ ഓൺലൈനായിട്ട് മേടിച്ചു
ഓൺലൈനായിട്ട് മേടിച്ചു.
ആ മേഡിച്ചു ആ ഫ്ളിപ് ആ ഫിളിക്കാട്ടില്
ആഹോ
ആയിരത്തി ആയി തൊള്ളായിരത്തി തൊണൂറ്റിമ്പത്.
ആണോ
ആഹ് നല്ല ഭാഗ് നല്ല തോ ഒരു കമ്പനിയാ അപ്പം മ് ആഹ് ഇപ്പൊ ബ ഇപ്പൊ എങ്ങനെയാണല്ലോ എല്ലാ സാധനും വീട്ടിൽ തന്നെ കിട്ടുവല്ലോ ഷോറൂമിലേ കെറി നോക്കിയാൽ മതിയല്ലോ.
അതെ ഓൺലൈൻ ഉള്ളത് കൊണ്ട് പിന്നെ കടയിലൊന്നും പോയി ബുദ്ധിമുട്ടണ്ട അല്ലേലും ഈ വെയിലത്തൊക്കെ പോന്നേ വെയിലത്തൊക്കെ പോന്ന വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെ.
നല്ലത് അത ന്നെ ഇപ്പൊ എന്ത് സാധന ആയാലും അങ്ങനെ ന്നെയാണല്ലോ ഫുഡ് ആയാലും എവിടെ പോ കെറി നോക്കണം ഒരു കട അല്ലെങ്കിൽ അടുത്ത കട മാറി മാറി ഇങ്ങനെ നോക്കാലോ.
ഉം അതെ
ആ ഈ വെലുത്തോടെ ഇറങ്ങി ഇങ്ങനെ നടക്കേ കാലം ഭേദണല്ലോ.
അരിക്കാട്ടും എന്തുകൊണ്ടും നല്ലതാണ് വെയില് കാണുമ്പോ തന്നെ അത് മ് എങ്ങെനെ പൊറെത്ത് ഏറെങ്ങാന്ന് വിചരിച്ചിട്ടാണ് നി ഇന്ന്
നിക്ക്ണെത് തെന്നെ. ഇപ്പൊ ഒന്നും അറിയെണ്ട ഫോൺ എടുക്ക കട കട നോക്ക മേടിക്ക അത് ഇപ്പം ഭാഗണേൽ ഡ്രസ്സാണൽ എല്ലാം അങ്ങനെ ന്നെ
ഉം കുട്ടികളെങ്ങെയാ സ്കൂളിൽ പോവാ കൊണ്ട് വിടോ എങ്ങനെയാ ബസ്
ഇല്ല ബെ ആഹ് ബെസ് ഇണ്ട് ബെസ് ഇണ്ട് സ്ക്കൂൾ ബെസ് സ് ഇണ്ട് ആഹ് ആഹ് കൊഴപ്പയില്ല രാവിലെ എട്ടെ ആ ഒമ് ഒമ്പെയ് മണിയാവും വെരുമ്പെൾ ഇപ്പോ വണ്ടി വെരുമ്പം.
ആഹ് ഒമ്പത് മണിയാവ്മ്പെയ്ക്ക് എല്ലാം ചോറ് എല്ലാം റെഡിയാക്കി കൊട്ക്കെണം അല്ലെ?
റെഡിയാക്കി കൊട്ക്കെണം ഇന്ന് ഇപ്പ ചോറൊന്നും കൊണ്ടോണ്ട ആവ് അയുകൊണ്ട് പിന്നെ കൊഴപ്പയില്ലായിര്ന്നു ഇഞ് നാളെ രാവിലെ ഒരു അഞ്ചെര ക്കെ ആവുമ്പം. ഏ ആഹ് അഞ്ചെര ആറ് അങ്ങനെയൊക്കെ പെട്ടെന്ന് ഇട്ത്ത് അരി ഇടും അരി അടുപ്പേ തെന്നെ ഇട്ണെത് നിങ്ങൾ എങ്ങനെയാണ് അട് പ്പിലാണോ ഇട്ണെ? അതെ റൈസ് കുക്കെർലാണോ?
ഞങ്ങള് കുക്കറിലാ വെക്കുവാ റൈസ് കുക്കറല്ല മറ്റേ സാദാ കുക്ക്‌ കുക്കറില്ലേ
അതെയോ ആ അപ്പൊ ചോറ് വെന്ത് പോവേല്ലേ
ഇല്ല ചോറ് വെന്തൊന്നും പോത്തില്ല നാല് വിസ്സില് നാല് വിസ്സില് ഇതാവും ഉം
അതേലെ എപ്പഴും അങ്ങനെയാണോ വെക്കുണത്
ആ ഞങ്ങള് പിന്നെ മൂന്നു പേരെ ഒള്ളു അപ്പൊ പിന്നെ കുഴപ്പമില്ല ഞങ്ങക്ക് മൂന്നു പേർക്ക് അപ്പപ്പം ഉണ്ടാക്കി അങ്ങനെ കഴിക്കുന്നതാ
ആഹ് അതേല്ലേ ആഹ് വൈകിട്ട് ച്ചത്തേക്കും ചോറ് തന്നെയാണോ
ആ വൈകുന്നേരം ചോറു തന്നെ പിന്നെ ഒന്നും ഒണ്ടാക്കാൻ പോത്തില്ല
ആഹ് ആഹ് ആ അപ്പൊ ച്ചൊ അ കുക് ക്കറിൽ അങ്ങനെ ഉണ്ടാക്കീട്ട് വടിച്ചിടുവോ അതെയോ കഞ്ഞിയായിട്ടാണോ കുടിക്കണെ
ഇല്ല വെള്ളമൊക്കെ വറ്റി കിട്ടും നല്ല റെഡിയായിട്ട് കിട്ടും ആ നന്നായിട്ട് കിട്ടും കുക്കറില് നിങ്ങളെങ്ങനെ വെക്കുന്നേ?
ഞങ്ങളയ്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യംണ്ടെ കഞ്ഞിയായിട്ട് കുടിക്കാന്നൊള്ള ആ ഒരിൽ അങ്ങനെയാണ് ഈ കുക് ഈ കുക്കറിൽ വെക്ണത്. ഈ സാധാ കുക്കർലെ ആഹ് ആന്നേരം പിന്നെ അഹ് ഉം ഉം അല്ലെങ്കിൽ അടുപ്പത്ത് തന്നെ ഇടണം പിന്നെ അത്യാവശ്യം ഒരു കുറച്ച് ചോറോ ള്ള് മതിയെങ്കില് റൈസ് കുക്കറിൽ എറക്കി വെയ്ക്കും
ഉം അതെ ഇപ്പൊ പിന്നെ ഗ്യാസിനൊക്കെ എന്താല്ലേ വെല ഗ്യാസിനൊക്കെ വെല കൂടി കൂടി അങ്ങെത്തിയല്ലോ.
ഒയ്യയ്യോ വ് ഗ്യാസിന് വീണ്ടും വെലകൂടീന്ന് പർഞ്ഞെ ട് എല്ലാ സാനത്തിനും വെല കൂടിയന്ന് പറഞ്ഞിണ്ട് പാലിന് ഒക്കെ വെല കൂടീന്ന് അഹ് ആഹ് പാല് എ പാല് ടെ ഓ ഒരു കവർന് നാപ്പുരയാ അഹ് പറേന്ന കേട്ട്
അഹ് ഹ
ആ ആ കവറ് മേടിക്കുവോ നിങ്ങള് എങ്ങനെയാ പാല് മേടി ഇതേ
ഞങ്ങക്ക് ആ ഒരു ഡപ്പി ഇല്ലേ അമൂലിന്റെ ഒരു പാക്കറ്റ്
ആ അങ്ങനെയാണ് മേടിക്കുന്നല്ലേ
ഓ പാക്കറ്റ് മേടിക്കും
പൊടി അല്ലേ
പൊ പൊടിയല്ല മൂലിന്റെ ആ ഒരു പാക്കറ്റ് ഇല്ലേ പാക്കറ്റ് ആ ഒരു കാർബോർഡിന്റെ
ആ അങ്ങനെ ഞങ്ങള്ൾ മേടിച്ചിട്ടില്ല അങ്ങനെ മേടിച്ചിട്ടില്ല ആ ഇത്
എങ്ങനെ മേടിക്കാറുണ്ടോ
ആ ആ ആ ഒ ഞങ്ങൾക്ക് ഇവിടെ നടെ മറ്റേ പശുവിൻ പാല് കുപ്പിൽ കിട്ടും
ആ ഓ അതാണല്ലോ ഏറ്റവും നല്ലത്
ഏറ്റവും നല്ലത് ആ അത് അരക്കുപ്പിയക്കെ കിട്ടുള്ളൂ അന്നേരം തികയുല അന്നേരം പിന്നെ ഒരു വരുഹസ്ബന്ഡ് വരുമ്പോഴത്തേക്കും പേരെ കൗറുബാല് കട ആ നാടൻ ബാലായിട്ടുള്ളത് ബാലായിട്ട് മേടിച്ചു കൊണ്ട് വരും
ആ ഹ
ഉം
പാലിനും വില കൂടിയാൽ അല്ലേ
ആ ഹ പാൽ വില കൂടന്ന് പറഞ്ഞ കേട്ടോ പാ എല്ലാ സാധനത്തിനും വി വെലക്കൂടിന്ന് പറഞ്ഞ കേട്ടോ
ഇങ്ങനെ പറയുന്നുണ്ട് ശമ്പളം മാത്രം കൂടുന്നില്ല
കൂടുന്നില്ല അത് തന്നെ കൂടുന്നുണ്ട് എന്ത് ചെയ്യാനാലേ ഇപ്പൊ പറമ്പള്ളവർക്കൊക്കെ വേണെങ്കിൽ കപ്പയെ അങ്ങനെ പണ്ടത്തെ രീതിയിലുള്ള ജീവിതം ജീവിക്കാം കപ്പയൊക്കെ നട്ട് പക്ഷെ ആരും പണിയെടുക്കാനില്ലല്ലോ
എടുക്കാനുമില്ലപിന്നെ വെയിലത്തൊക്കെ നട്ടലു വെല്ല തൊക്കെ ഉണ്ടാ
ആ കരിഞ്ഞു പോകും പിന്നെ ഇപ്പൊ മഴയായി കഴുമ്പഴത്തേക്കും ഇപ്രാവശ്യത്തെ വ വെയിലിന്റെ കട്ടി കൂടുതല ആയതുകൊണ്ട് അതുപോലത്തെ മഴയായിരിക്കും എന്നാ പറഞ്ഞ കേട്ടെ കലാവസ്ഥ ഭയങ്കര മഴയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്ന്നനി ഇപ്പൊ എന്തൊക്കെയാണോ സംഭവി ക്കാപോണ
മഴ പെയ്യുമ്പോഴത്തേക്ക് വെള്ളപ്പൊക്കംയിരിക്കും
വെള്ളപ്പൊക്കം അത് തന്നെ വെള്ളപ്പൊക്കം ഉരുളപൊട്ടല എന്തെല്ലാ കേക്കാൻ പോണത്
അവിടെ എങ്ങനെയാ വെള്ളൊക്കെ കിട്ടുന്നുണ്ടോ വെള്ളം എങ്ങനെയാ കിട്ടുന്ന കൊഴൽക്കിണാറാണോ ആ ഹ
ആഹ് അത് കൂട്ട് കിണറ കോഴക്കിണർ ആമ്പോ കോഴിണറിന് നിങ്ങൾക്ക് അവിടെ കോഴൽക്കിണർണാണോ
ഞങ്ങക്ക് ജലനിധിടെ വെള്ളുണ്ട് ആ ജലനിധിയടെേ ഉള്ളൂ മറ്റ സ്വന്തമായിട്ട് കാണാറില്ല
അപ്പം ജലനിധിയുടെ വെള്ളം എ എങ്ങനെ വന്നെ ആഹ് എന്നും വരുവോ?
ഞങ്ങക്ക് ഓരോ ദിവസം ഇടവിട്ട് വരും
ഓ അപ്പൊ അത്കൊണ്ട് അഡ്ജസ്റ്റ് യ്യാൻ പറ്റോ?
അതും കൊഴപ്പല്ല ടാങ്ക്ണ്ടല്ലോ പിന്നെ ഞങ്ങള് വലിയ ആൾക്കാരൊന്നും ഇല്ലല്ലോ
ആഹ അതോണ്ട് വിന്നെ കൊഴപ്പല്ലല്ലെ. ആഹ് പക്ഷെ അങ്ങനെ ഇ അ ഇവിടെ അങ്ങനെ ഉപയോയിച്ച് പടി ച്ചർക്ക് കുഴപ്പല്ല ക്ഷെ ഞ് ഞ എനിക്കൊക്കെ താണ് തെകയൂല്ല അത് ചെലപ്പോ നമ്മള് ഉപയോയിക്കാത് ത്തോണ്ടായിരിക്കും കേട്ടോ
ഉം പിന്നെ ഞങ്ങക്ക് മോട്ടറൊക്കെ ഇങ്ങനെ കേടാവകുമ്പോഴേ പ്രശ്നള്ളൂ മോട്ടർ കേടായിട്ട് നന്നാക്കാ ടൈം എടുക്കുവാണെങ്കിലേ പ്രശ്നം വരത്തുള്ളൂ
ആഹ് ആ ആഹ് കൊഴപ്പില്ല അത് ഇല്ല അത അല്ല നിതിരെ ആ വെള്ളം അങ്ങനെ വറ്റുവല്ലല്ലോ
ഉം അതെ അതൊരു വയലിൻ വയലിന്റെ എവിടെയാണ് കിണർ വൂശിരിക്കുന്നത് അതുകൊണ്ട് ഫുൾ ടൈം പ്പഴും വെള്ളം ഉണ്ടാകും
വെള്ളം ഉണ്ടാവുല്ലേ ആഹ് വെള്ളത്തിന് ചൊവ അങ്ങനെയൊന്നും ഇല്ലല്ലോല്ലേ
ഇല്ല കുഴപ്പൊന്ന അത് നല്ല ക്ലോറിനക്കിട്ട്രുന്ന വെള്ള അല്ലേ അവിടെ ഒരു മോട്ടർ ഇതുണ്ട് ടാങ്കുണ്ട് ആ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് നമ്മുടെ അവിടെയുള്ള ഏരിയയിൽ മുഴുവനും ഉണ്ടാവും അങ്ങനെയാ അവര് കൊടുക്കുന്ന ആ ഏരിയക്ക് മുഴുവനാ ജെ ഉടുക്കുക
ആഹ് അല്ല അതല്ലാെ ക്ലോറിൻചോവ അങ്ങനെ അങ്ങനെ പറഞ്ഞേക്കെ അങ്ങനെ വര വള്ളത്തിന്ക്ലോറിൻചോവ ചെറുതായിട്ട്ണ്ടാവുംന്നൊക്കെ
ഇല്ല ഇത് നമ്മുടെ ഏരിയന്റെ അവിടെന്ന ഉള്ള അല്ലേ നമ്മടെ രിയ തന്നെ ഉള്ളതാ
അതെല്ലേ ആഹ അപ്പൊ ശുദ്ധമായ വെള്ളമായിരിക്കും അതീ ജപ്പാൻ വെള്ളത്തിനായിരിക്കും അല്ലേ എന്ന അങ്ങനത്തെ ചൊവയള്ളെ
അത് അതെനിക്കറിയത്തില്ല ഞങ്ങളടെ ജലനിധിയാണേ
ആഹ അ ആ് ആ ആ അതെല്ലേ ആ വെള്ളമില്ലാത്ത ഏരിയ ആയിരിക്കുവല്ലെ നിങ്ങളടെ
ആ ഞങ്ങടെ ഒരു കുന്നിന്റെ ഒരു ഏരിയ ആണ കുന്നിൻന്റെ അവിടെ ഒരു സൈഡാ അപ്പൊ പിന്നെ മീൻസ് കിണർ ഒഴിക്കുന്നതിനെക്കാട്ടും നല്ലത് അവിടെ കുറെ വീടുകളുണ്ട് അപ്പൊ പിന്നെ അവരെന്തായാലും ജലവിധി അങ്ങോട്ട് തന്നു ജലവിധയിൽ വെള്ളം തോന്നു
ആ വല്യ ടാങ് ടാ കെണറിന്ന് വലിയ ടാങ്കിലേക്ക് വെള്ളം ടിച്ചിട്ട് അങ്ങനെ കിട്ടോ അങ്ങനെയാണോ
അത് താഴെയാണ് നമ്മടെ ഒരു വയലിന്റെ ഭാഗത്ത ഒരു ഇതുണ്ട് കിണറുണ്ട് ആ കിണറന്ന് എല്ലാവർക്കും കൂടി എന്താണ് മി മ മറ്റേ പൈപ്പ് ഇങ്ങനെ വെള്ളം അടിക്കും എന്നിട്ടാ ഇതില് ഏ സ്റ്റോർ ചെയ്യും ആഹ് ആടാങ്കിൽസ്റ്റോർ ചെയും അത് വലിയൊരു ടാങ്ക് ആണേ ഇത് നമ്മള് കെട്ടിയ ടാങ്കാ എന്നിട്ട് ഓ ഓരോ ദിവസം ഒരു ഭാഗം ഈ അപ്പ്റത്താ സൈഡിലേക്ക് വിട്ടിട്ട്ണ്ടെ ഒരു ഒരു ദിവസം ഇപ്പ്റത്താ സൈഡിലേക്ക് വിടും രണ്ട് സൈഡായിട്ട നമ്മള് വീട്ടുകാര് അപ്പൊ അപ്പ്റത്തേക്ക് വി ടുന്ന ദിവസം ഇപ്പ്റത്ത് ഉണ്ടാവൂല ഇപ്പ്റത്തേക്ക് വിടുന്ന ദിവസം അപ്പ്റത്ത് ഉണ്ടാവൂല അങ്ങനാ
ഉണ്ടാവൂല ആഹ്
അപ്പൊ ഓരോ ദിവസം ഇടവിട്ട് ഇടവിട്ട് വരും
ല്ല ജലനിധിയുടെക്കെ അങ്ങനത്തെ വെള്ളത്തിന്റെ ആഹ് സ ഇങ്ങനെ കിട്ടണ വെള്ളത്തിന്റെ ഇത് അറിയത്തില്ല അതാ ഞാൻ ചോദിച്ചത്
അതിന്റെ കറണ്ട് ബില്ല് മാത്രേ വരത്തുള്ളൂ വേറൊന്നുല്ല കറണ്ട് ബില്ല് എന്തന്നെ അത് ഓണാക്കുന്ന ഒര് ഒരാൾണ്ടാവും നമ്മുടെ അവിടുന്ന് തന്നെയുള്ള ഒരു ചേട്ടനാണ് ബാ പുള്ളിക്കും പൈസ് കൊടുക്കുന്നുണ്ട് അതെല്ലാരും കൂടി പിരിവിട്ട് അങ്ങോട്ട് കൊടുക്കും
ആഹ് ആഹ് ആഹ് അപ്പൊ അതിന്റെ കറണ്ട് ബില്ലൊക്കെ മാ മാസം എങ്ങനെയാ എഹ് എത്രയാ വരണേ
കറണ്ട് ബില്ല് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ ഉള്ളോ ഉണ്ടാവൂ ഇരുന്നൂ ഇരുന്നൂറ്റമ്പത് മുന്നൂറൊക്കെ ഉണ്ടാവും ആഹ്
അപ്പൊ കൊഴപ്പിൽ മാസമാസം പിരിവിട്ടായ കൊണ്ട് പിന്നെ കൊഴപ്പില്ലാ
അതെ കുറേ പേര് കുറെ വീട്ടുകാരുള്ളോണ്ട്
ആ ആ ആ തുണി നനക്കാനും ഒക്കെ ഈ വെ ള്ളോ അല്ലെ
ഉം ആ വെള്ളം തന്നെ പിന്നെ തറവാട്ടിലൊ ക്കെ ആണെങ്കിൽ തറവാട്ടിൽ അവർക്ക് കിണറുണ്ട്
ആഹ്
നമ്മൾ ആദ്യം തറവാട്ടിലായിരുന്നു അപ്പൊ പിന്നെ അവിടുന്ന് കിണറിന്ന് ആ കിണറിന്നായിരുന്നു എടുത്തു കൊണ്ടിരുന്നത് പിന്നെ ഇപ്പം മേലേക്ക് കയറിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ
ഓ ആഹ് ആഹ് ഓരോരു ഓരോ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോഴാണ് ഓരോരുത്തരുടെ ജീവിത
അതെ എല്ലാരും വെള്ളത്തിന്റെ കാര്യം പറയുമ്പോളാണ് വെള്ളം എല്ലായിട ത്തും കിട്ടാനില്ല എല്ലാരും മോട്ടറിലൊക്കെ എന്നാണ് ഇതിലൊക്കെ ടാങ്കിലൊക്കെ വന്ന് ഇറക്കുന്നു പൈസ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു
ആ അതെ അതെ ഓരോ അവസ്ഥ മനസ്സിലാക്കണെ എന്നാ വെച്ചോട്ടേ എന്നാ ശരി എന്നാ ഉം എന്നാ ആയിക്കോട്ടെന്നാ